ആഹ് ല്ലേ
ആഹ് കേൾക്ക്ണ്ട്
ആഹ് എന്തൊക്കെ വർത്താനം സുഖല്ലേ
ആഹ് സുഖാണ്
ആഹ് ആഹ് സുഖാണ് മഴ ഉണ്ടോ അവിടെ
ആഹ് നല്ല മഴണ്ട് അവിടെയോ
ആഹ് അവിടെ ഇപ്പൊ ഒന്നണ്ട് കൊറഞ്ഞിക്കണ് ഇതുവരെക്കങ്ങനെ പെയ്യയ്നിം
ആഹ് ഇവിടെ ഇവിടെ നല്ല മഴയാണ്
ആഹ് ഇന്ന് ഫുള്ള് മഴ തന്നെയാണ് മഴ ദിവസന്നു പിന്നെ എന്താ ഉം ഫുഡൊക്കെ കഴി ആഹ് ഫുഡൊക്കെ കഴിച്ച് മക്കളൊക്കെ ഉറക്കി ഇപ്പങ്ങനെ ഫ്രീ ആയിട്ടിരിക്കും
ആണോ എത്രുമൊക്കെ എന്താ ചെയ്യുന്നവരൊക്കെ
അവരക് ഒക്കെ പഠിക്കണോലാണ് ചെറുതും വൽതൊക്കെണ്ട് പ്ലസ് റ്റ ടു ന എടുക്കണതാണ് മൂത്ത മോനെ പിന്നെ അയിന്റെ താഴക്കൊക്കെ ആഹ്
അവര് നേരത്തെേ ഉറങ്ങിയോ
ആഹ് ഒര് പോലെ ഉം മക്കള വല്ല്യോലൊന്ന് ഒർങ്ങീട്ടില്ല ചെറുത് മൂന്നര വയസ്സുള്ളണ്ട് പോലെ ഓനകൊറങ്ങി
ആഹ് ഇന്ന എന്തേയിരുന്നു ഭക്ഷണം
ഭക്ഷണം ഇപ്പന്ന് ചോറും മീനും കുമ്പളങ്ങ കറിയും പയറുപ്പേരിക്കെ കുട്ട്യേക്ക് ലീവ്ള്ള ദിവസം എന്തേലൊക്കെ സ്പെഷ്യൽ ണ്ടാക്കുള്ളൂ സ്കൂൾള്ള ദിവസം പിന്നെ പോല് രാവിലെ പോയ വൈകുന്നേരല്ലേ വര്അ അപ്പൊ പിന്നെ ആ ഒര്തില്ല പ പിന്നെ ലീവ് ഉണ്ടാവുമ്പോ അങ്ങനെ എന്തേലൊക്കെ സ്പെഷ്യൽല് ണ്ടാക്കും ഉം നങ്ങളെന്താ നിങ്ങക്ക് എന്താ ആഹ് രാവില
രാവിലെ എന്താ അവര് കൊണ്ടോവാ ചോറാണോ
ആഹ് ചോറ് എൽ പി സ്കൂളി പഠിക്കണ രണ്ടാളുണ്ട് ഓര്ക്ക് ചോറ് സ്കൂളുണ്ട് ചോറ് ന്നാലും മാണ എന്തേലൊക്കെ കൂട്ടാനായിറ്റ് വാണം അവിടെ രണ്ടോ ഐറ്റം മൂന്ന ഐറ്റം കൂട്ടാനണ്ടായാലും പെരേന്ന് എന്തേലൊക്കെ കൊണ്ടോണം
അഹ് പെരേതെ എന്തെങ്കിലും വേണലെ
ആയി ഉം ത് പൊട്ടോട്ടോ ഫ്രൈയോ, അല്ലെങ്കില് സോയാബീനോ അതൊക്കെല്ല എന്ത് തിന്നാൻ പറ്റൂലറ്ഞ്ഞാലും കു ട്ട്യേക്കതന്നെ പറ്റു.
അഹ് ആഹ് പൊരിച്ചതന്നെ
ഉം പൊരിച്ചതന്നെ വാണം. അത് എല്ലാ രണ്ട് മൂന്നാളും ങ്ങനെ ചെർ കൊണ്ടോണോല്ണ്ട് ഓല്ക്ക് ഓൽ എല്ലാർക്കും ഒരേ പോൽതറ്റൂല. ഓരോരുത്തർക്ക് ഓരോന്ന് ആഹ് ഓരോരുത്തർ ഹോരോ നേരം വെളുക്ക്ബോ ഓരോ പടേണ് മദ്രസ്
ആഹ് രാവിലെ അവര് പോണ വരെ തെരക്കാവുലെ?
അത് വരേക്കൊരു തര അതട് പോയി കഴിഞ്ഞാ പിന്നെ അങ്ങനെണ്ട് ൻ്റ ഫ്രൈ പിന്നെങ്ങനെ ആക്കംപോലെ ഇടുത്താമതി. ആഹ് പോണതോടു കൂടി നമ്മള് എഹ് ഉച്ചക്ക്ക്കുള്ള ഫുഡും ആവുട്ടാ ഉച്ചക്ക്ക്കുള്ള ഫുഡും അങ്ങൻത്തൊക്കെ കിച്ചൺത്തെ പരിപാടിയൊക്കെ അങ്ങനേട് കയ്യും.
ആഹ് അതോണ്ട് വെ കൊറെ നേരം വെറുതെ ഇരിക്കലേ.
ആഹ് ഞാന് പിന്നെ വെറുതെ ഇരിക്കൂല ആണ്ട് വേഗം പണിയട് കഴിപ്പിക്കും പണി കഴിച്ച് ഏഹ് ഇന്നിട്ട് ഇന്നിട്ട് പിന്നെ വെറുതിരുന്നാലും വാണ്ടില്ല. അല്ലാതെ ചെലോലുണ്ടല്ലോ കൊറച്ച് പണിട്ത്തു പിന്നെ കൊറച്ചേരൊക്കെ ഇരുന്ന് ആഹ് അതിന്ൻ അഅ്ൻക്കിഷ്ടേ ഇല്ല ഇരിക്കണ പരിപാടി ഒന്നുല്ല അങ്ങനെ നിന്ന നി പ്പ്‌ല് ഓഹ് കിച്ചൺത്തെ പണി ഫുുള്ളായിട്ട് കഴച്ച് പിന്നെ വേം ക്ലീനിങ്ങും തിരുമ്പലും എല്ലൊം കുളിയൊക്കെ കഴിഞ്ഞീനേഷം വന്ന് ട്ട് ഫോണൊക്ക്ടുത്ത് അപ്പളൊക്കൊന്ന് ഫോണെടുത്ത് നോക്കലന്നെ.
ആഹ് പിന്നെ വൈകുന്നേരോ പിന്നിം തെരക്കാവുല്ലേ?
ആഹ് വൈകുന്നേരെന്തെങ്കിലൊക്കെ പൊരിക്കടിയാ അങ്ങനെന്തേ പലഹാരങ്ങൾ ഇണ്ടാകുമ്പത് മതിയാവും പൊരിക്കുവാണെങ്കി പിന്നെ രാത്രി ഇ ഫുഡ്ഡെന്നെ പിന്നെ രാത്രിക്ക്ച്ചിട്ട് വേറെന്നും ഇണ്ടാക്കോന്നില്ല.
ആഹ് അപ്പ സുഖാണ് ചെലർക്ക് രാത്രി വേറെ എന്തെങ്കിലൊക്കെ വേണ്ടിരല്ലോ.
ആഹ് ചെലൽക്കൊക്കെ അതൊക്കാവുമ്പം ബുദ്ധിമുട്ടാണ് പ്പൊ ആ കൊഴപ്പല്ല ഞമ്മൾ ഒറ്റക്കായതോണ്ട് കൊഴപ്പൊല്ല. ഇത്പ്പോ ഉമ്മണ്ടായപ്പോ ഉമ്മാക്ക് രാത്രി ചപ്പാത്തി. കറി വേറെ അങ്ങനൊക്കെ വാണം അങ്ങൻത്തതൊക്കെ ഇപ്പൊ ഞങ്ങളൊറ്റക്കായപ്പോ ഞമ്മ മാക്കക്ക് ഇപ്പ എന്തായാലും വാണ്ടില്ല. ഓല്ക്ക് ചോ ആഹ് ഓല്ക്ക് ചോറല്ലാത്ത എന്തായാലും വല്ലിഷ്ട. ചോറിനോട് വല്യഷ്ടല്ല.
ആഹ് അത് കുട്ടികളങ്ങൻ തന്നെ ചോറ്ന്നാ പണി.
ചോറുന്നാൻ ഓൽക്ക് മടിയാണ് വേറെ എന്തായാലും
ഉം
ഉം ങ്ങളെ മക്കളൊക്കെ ഒറങ്ങിയോ?
ഇല്ല ഞാന് പഠിക്കല്ലേ കല്യാണം കഴിഞ്ഞില്ല.
ആഹ് ആഹ് ആഹ് ആഹ് പ്ലസ് ടൂലാർഞ്ഞ്.
ആഹ് ആഹ് ആഹ് കഴിഞ്ഞു
ആഹ് പിന്നെ ഇഞ്ഞ്പ്പെന്താ ഡിഗ്രി അങ്ങനെന്താ?
ഇന്നി എന്തെങ്കിലും മെഡിസിൻ മെഡിസിൻ കോഴ്സെന്തെങ്കിലും എടുക്കണന്നാ വിചാരിക്ക്ണ്ട്.
ആഹ് ആഹ് ആ സയൻസ പഠിച്ചിന്?
ആഹ് ആഹ് മോനേതാ വിഷയം? മോനേതാ വിഷ്
മോന് കൊമേഴ്സാണ്. മോളുണ്ട് ഇപ്പൊ എസ് എസ് എൽസി കഴിഞ്ഞതേ മോൾക്ക് സയൻസ കിട്ടിയത്. ഓക്ക് സയൻസാണ് ഇഷ്ടം. പിന്നങ് സയൻസിനു ചേർത്തിണ്
ആഹ് ക്ലാസ്സൊക്കെ തൊടങ്ങീല്ലേ?
ഇല്ല പ്ലസ് വൺ ക്ലാസ് തുടങ്ങിയിട്ടില്ല ആറാന്തി അല്ലെ ആറാന്തി തുടങ്ങുള്ളൂ
ആണോ തുടങ്ങിട്ടില്ലേ അപ്പൊ
ഏഹ് ഏഹ് അപ്പൊ തേട് അലോട്ട്മെന്റ് ഇപ്പൊ അത കഴിഞ്ഞ ഞാറാഴ്ച്ചല്ലേ വന്നത്
ആഹ് തേഡ് കഴിഞ്ഞിട്ടായിരിക്കില്ലേ
തേട് കഴിഞ്ഞു രണ്ടാം തി വരെ ചെർത്തലുണ്ട് ഇനി ഇപ്പോ ആറാം തിയാണ് ക്ലാസ് തുടങ്ങല്
ആഹ് അല്ല മോളെ ചേർത്തിയോ
ആഹ് ഓള ചെർത്തിന് ഒളുക്കണ സയൻസ് കിട്ടീത് പറണ
ഉ
കൊമേഴ്സനി രണ്ട് മൂന്നട്ടം കിട്ടിയത് അപ്പൊ പിന്നെ ഓക്ക് അത് വേണ്ട സയൻസന്ന വേണന്ന് അപ്പ തേർഡില് സയൻസ് കിട്ടി ഇവടെ അടുത്ത് തന്നെ സ്കൂള് പിന്നെ മോൻ പഠിക്കുന്ന സ്കൂൾ തന്നെ കിട്ടിത്
ആഹ് അപ്പൊ കാക്കണ്ടല്ലോ നോക്കാനല്ലേ.
ഉം ഉം ഉ ആഹ് ഓലൊക്കെ എല്ലാം കിട്ടും.
ഹമ്
ഓലൊക്കെ ഇവര് പെൺകുട്ടികൾ ഇവിടെ അടുത്ത് നിന്നൊക്കെ ആൾക്കാരുണ്ട് അപ്പൊ ങ്ങനെ ഞാൻ ഇപ്പൊ. ഓര് ഉണ്ട് ഇതില് നടന്ന് അല്ല പോവും വണ്ടി വേറെ വണ്ടി. വണ്ടി കയറണം, ഉം ബസ്സിനാ പോണു. നേരിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ബസ്സില്ല ഇവിടുന്ന് അങ്ങനെ ഓട്ടോ. അങ്ങ് പോയിട്ട് അങ്ങനെ മെയിൻ റോഡ് അങ്ങോട്ട് എത്തിയിട്ട് പിന്നെ അവിടുന്ന് ബസ്സ് നേരിട്ട് പോണ് ബസ് അങ്ങോട്ടാണ്.
ആഹ് അങ്ങനെ പോണല്ലേ കൊറച്ച് ദൂരയുണ്ടോ?
ആഹ് കൊറച്ച് ദൂരം സാർ എന്നാലും വല്യ ദൂരല്ല. സാറ ഇവിടുത്തെ ഏറ്റവും അടുത്തുള്ള സ്കൂള് അത് തന്നെയാണ്.
ആഹ് ആഹ്
പിന്നെ കൊറെ ഒക്കെ സീറ്റ് കിട്ടണം അനുസരിച്ച് അല്ലേ പിന്നെ ട്രാൻസ്ഫർ ചെയ്യാ അതൊക്കെ ബുദ്ധിമുട്ടാണ് കൊറ. വെയിറ്റ് ചെയ്തു കൊടുക്കണം നമുക്ക്‌.
ഉം അതെ ശരിയാണ് സയൻസിന് കിട്ടിയത് നന്നായി എടുത്ത് കിട്ടിയല്ലോ.
ആഹ് ഓൾക്ക് അത് മതി ഞാൻ പറയുന്ന എല്ലാരും പറയുന്നു പോലെ ടഫ് ആണ്.
ആഹ് ടഫാണ് നല്ല ടഫാണ്.
ആഹ് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ. എന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ ഞമ്മളെ ഇഷ്ടത്തിന് അല്ല ഓലുക്ക് ഓൾക്ക് അത് തന്നെ വേണെന്ന് പറഞ്ഞു. ഓൾക്ക് അതെന്നെ പഠിച്ചോട്ടെ.
ആഹ് പിന്നെ സയൻസ് എടുത്താൽ പിന്നെ പിന്നെ ഏത് എടുക്കാലോ ഏത് വിഷയത്തേക്കും പോവാം.
അവള് അത് ഈ മെഡിക്കൽ അങ്ങനത്തൊക്കെ ആഹ് ഒരു ഇതിൽ പോകാന് ഇഷ്ടം. അപ്പൊ പിന്നെ സയൻസ് ആകുമ്പോ, ഇപ്പൊക്കെ എല്ലാരും. പഠിക്കല്ലേ പണ്ടത്തെ കാലം പോലെ അല്ലല്ലോ.
ആഹ് പഠിക്കാൻ വരെ മത്സരമാണ്.
ആഹ് അപ്പൊ ഏത് കല്യാണ കഴിച്ച് മക്കള് വരെ ഇപ്പോ വീട്ടിന്ന് പഠിക്കാൻ പോന്നു.
ആഹ് ചെറിയ ചെറിയ ഏതെങ്കിലും കോഴ്സ് എങ്കിലും എടുത്ത് എല്ലാരും പഠിക്കാൻ പോവും.
ഉം പണ്ടത്തെ മാതിരി അല്ല, ഇപ്പൊ ഒക്കെ എല്ലാർക്കും വിവരം വെച്ച്. പണ്ടൊക്കെ ഉമ്മി ഇപ്പോ പറയും, പണ്ട് ആഹ് കല്യാണം ടീച്ചർ ഓല് പറഞ്ഞു അനുസരിച്ചാണ് ഇപ്പ. ഇപ്പോ അതല്ലല്ലോ, ഇപ്പോ നമ്മള് പറഞ്ഞു അങ്ങട് കേൾക്കേണ്ടിവരും. ഇത് ഉം പഠി ഡിഗ്രി എടുത്തോ, ഡിഗ്രി എത്ര മൂന്ന് വർഷവോ ഞാന് എസ് എസ് എൽ സി വരെ പോയിട്ടുള്ളൂ. നാല് വർഷമുണ്ടോ?
അത് ഓരോ വിഷയം അനുസരിച്ചാവും അധികം നാല് വർഷം. പക്ഷെ ബി എസ് സി ഒക്കെ ആണെങ്കിൽ നാല് വർഷം, ബി എ ആണെങ്കിൽ മൂന്ന് വർഷം.
കോഴ്സ് പഠിക്കണ്ട ഒപ്പം തന്നെ ഏഹ് അങ്ങനെയും പഠിച്ചൂടെ അതെ ഡിഗ്രി. അങ്ങനെ ഉണ്ടാവും ആഹ് ഡിഗ്രി കോഴ്സ് ഉണ്ട് ആഹ്. ഇപ്പൊ അത് പിന്നെ നമ്മള് അത് നാല് വർഷം പഠിച്ചിട്ട് പിന്നെ ഏത് വേറെ ഏതെങ്കിലും കോഴ്സ്. കോഴ്സ് എടുവാണെങ്കിൽ ഒക്കെ കൊറെ എന്താ വർഷങ്ങൾ എടുക്കില്ല എന്ന് പറയാം. ഏതെ നമ്മക്ക് ഇഷ്ടമുള്ള കോഴസിന് പഠിക്കുമ്പോ തന്നെ. ഡിഗ്രിയും കൂടി കൂട്ടത്തെ പഠിച്ചൂടെന്ന്.
ആഹ് നമ്മക്ക് ഇങ്ങനെ ക്ലാസിന് പോവാതെ പഠിക്കാലോ.
ആഹ് അങ്ങനെ ഇപ്പ ഓൺലൈൻ ഇതൊക്കെ ഉണ്ടല്ല, എക്സാം എഴുതിയാൽ പോരേ. ഡിഗ്രി വേണമെന്നില്ല, ഡിഗ്രി ആഹ് ഡിഗ്രി വെറും പന്താ തോന്നില്ല.
നിർബന്ധമൊന്നില്ല അപ്പം മെഡിസിൻ എടുത്താല് പല കോഴ്സും ഉണ്ടല്ലോ. ഉം അപ്പൊ അത്. ഇപ്പൊ തന്നെ ഡിഗ്രി ആവും, ഇപ്പൊ നഴ്സിംഗ് ഒരു ഡിഗ്രി ആണ്.
അ അങ്ങനെ അഹ്
ആഹ്
ഞാനേ എസെൽസി വരേ പോയിട്ടൊള്ളു. അന്നത്തെ കാലത്തൊന്നും ഇപ്പങ്ങനെ പഠിക്കാള്ളെ മതി പഠിച്ചത് അങ്ങനെ, അതോട കൂടി പിന്നെ കല്ല്യാണൊം കഴിഞ്ഞ്
എന്റുമ്മിം അതെ എസ് എൽ സി വരെ പഠിച്ചിട്ടൊള്ളു, പിന്നെ കല്ല്യാണായി.
അത് പറിണ അത്രെ ആഹ് പതിനഞ്ച് വയസ്സിലെല്ലാം നമ്മള് എസ് എൽ സി ഒക്കെ എയ്തണ്ടെ, അതോട് കൂടി കല്യാണ പിന്നെ അപ്പോത്തിന് മക്കളു ആയി ക്കങ്ങനെ ഒക്കെ കഴിഞ്ഞു. ഇപ്പറ പതിനെട്ട് വയസ്സ് കയ്യാ
വലൽതായിലേ, ഇങ്ങക്കെന്തെിലൊക്കെ പഠിക്കാലൊ ഇനി.
ആഹ് ഞാൻ പറയാം ചെർത്ണ്ട്, ഓനെ പഠ്പ്പിക്ക, ന്തായാലും കിട്ടും. മറ്റോരൊക്കെ അങ്ങനെ സ്വയം പഠ്ച്ചോളും. നമ്മളൊന്നും വാണ്ട. ഓൽക്കെന്തേം ചോയ്ച്ചും പറഞ്ഞൊട്ത്താതി. ഇവനെ മെൻക്കെട്ടിര്ക്കണ്ട്യെരും. ഇൻക്ക് തോന്ന് എന്തേങ്കിലൊക്കൊന്ന് പൊർത്ത് പോയി എന്തേലൊക്കെ ചെയ്യ, ഇവടെങ്ങനെ പണി കയ്ഞ്ഞാ പിന്നെ നമ്മളൊറ്റ ക്കല്ലെ ഓലട് പോയീണ്ടെങ്കില്
ആഹ് പല കോഴ്സ്ണ്ടല്ലൊ ഇപ്പൊ ഡിപ്ലോമാ ഒരു വർഷം കൊണ്ടൊക്കെ തീർക്കാൻ പറ്റ്യെ
ഉം എന്തെയ്ന്? അങ്ങനെ പോണം. ആലോയ്ച്ചുമ്പൊ ബുദ്ധിമുട്ടാണ്.
ഏതാലും അത് പഠ്ച്ചിട്ട്യാ നല്ലതാണ്, നമ്മക്ക് മക്കൾക്കും പർഞ്ഞൊട്ക്കാ. ഞാൻ പറ്യ മ ക്കളോട് ഇനിഇങ്ങളും ഇന്റെ മാതിരി ആവര്ത്. ഇങ്ങള് പഠ്ച്ച്ക്കാണ്ട് എന്തേങ്കിലൊക്കൊന്ന്
ആഹ് കയ്യില് പൈസ വാണം
ആഹ് ഇതിപ്പോ ഞമ്മളെ എല്ലാ കാര്യത്തിനും ഇക്കാനോട് ചോയ്ച്ചണം. ഇങ്ങള് കാട്ടി ഫോണില് റീചാർജെയ്യണം ഒക്കോരോട്ങ്ങനെ കയ്യീട്ടി വാങ്ങണം. ഇത്പ്പൊ നമ്മളെന്തേലൊക്കെ ഇതായിണ്ടെ, നമ്മക്ക് നമ്മളെ കാര്യത്തിനേലും ആപ്പൊ ഉം. പിന്നെന്തൊക്കെ? ഇന്നായ്ക്കോട്ടെ. ഇന്നാ ഞാൻ പിന്നെ വിളിക്കട്ടാ. ആഹ് ഇന്നാ ഇന്നാ ശെരി ഉം.
ആയ്ക്കോ